എന്താണ എന്ത കാട്ടുന്നെ.
ഞാൻ എന്ത ങ്ങനെ പൊറത്ത് ഇങ്ങനെ മുണ്ടാതിരിക്കയാണ് പണികളൊക്കെ ഒരുങ്ങിയപ്പളേ.
ഉം ഈ സമയത്തോ?
മമ്മി ടൈം എൻജോയ് ചെയ്യുന്നു.
ഓ
മീ ടൈം സോറി മീൻ ടൈം എൻജോയ് ചെയ്യും. മക്കളൊക്കെ ഉറങ്ങിയപ്പോ നമ്മുടെ ടൈം നമ്മളൊന്ന് ആസ്വദിക്കണ്ടെ നമുക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ ഇരുന്നട്ട്.
അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻജോയിങ് മൈൻഡ് ഇണ്ടല്ലോ.
വേണല്ലോ നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മക്കളുടെ ബാക്കിൽ മക്കൾക്ക് വേണ്ടി അത് ഇത്പറ ഇങ്ങനെ നോക്കി നോക്കി നോക്കി നമുക്ക് ആശ്യം ഉറങ്ങ്യലല്ലേ കൊറച്ചൊരു അരമണിക്കൂർ റിലാക്സേഷൻ കിട്ടുള്ളൂ.
അപ്പ ഈ സമയത്ത് എന്ത് ചെയ്യും?
ഞാന് കുറേ നേരം കൊറച്ചു വെളില് ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ ഞാൻ കൊ ഫോൺ നോക്കും ഞാൻ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസും അങ്ങനെ കൊറേ നോക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതും പഴയ ഫോട്ടോസ് ജേണലൊന്നുമില്ല എന്നാലും എനിക്ക് നിക്ക് എഴുതാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും, ഡയറി പോലെ
ഉം, ഉം
ആ പിന്നെ ഞാന് പിന്നെ ആ നമ്മുടെ ഇതില്ലേ എന്താ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആൽബം
ഓ മെമ്മറി ഫ്രീ കളക്ടിങ്ങ്
ആ അതൊക്കെ ഫ്രീ ആയിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കും, അത് ഈ മക്കൾ ഉറങ്ങുമ്പോ തന്നെ നമുക്ക് ഫ്രീ ഉള്ളൂ. ആ
പകൽ സമയങ്ങളില്
പകൽ സമയങ്ങളിൽ ജോലി, ജോലി തന്നെ ഉണ്ടാവും പകൽ സമയങ്ങളിൽ ഫ്രീ കിട്ടാറില്ല. രാവിലെ ഒരു ആറ് മണിക്കൊക്കെ എണച്ച് കഴിഞ്ഞാൽ എണച്ച് മദ്രസക്ക് വിട്ട് അവിടെ കുട്ടികള് മദ്രസെ പോകുന്നുണ്ടോ
ആ, ഉണ്ട്ണ്ട്.
ആ, അപ്പൊ എത്ര മണിക്ക് എണിക്ക?
ആ ഞാൻ നേരത്തെ എണീക്കും, മക്കളെയൊക്കെ ആറരക്ക് ആണ് അവിടെ മദ്രസ പിന്നെ സ്കൂൾ്, സ്കൂൾന്ന് തുറാന്നെപ്പോ, ഏഴ് മണിക്ക് വേണംന്നൊക്കെ പറഞ്ഞിട്ട് ചില പേ രന്റ്സ്. പറയുന്നുണ്ട്, സ്കൂൾ ചില കുട്ടികൾ സി ബി എസ് ഒക്കെ ആവണോണ്ടേ അവർക്ക് എട്ട് മണിക്കൊക്കെ സ്കൂൾ അപ്പൊ ഏഴ് മണിക്ക് മദ്രസ തുടങ്ങി, എട്ട് മണിക്ക് വരെ ശരിയാവില്ല വെച്ചിട്ട്.
എട്ട് മണി വരെ മദ്രസയുണ്ടോ
ആ ഏഴ് ടു എട്ട് ആയിരുന്നു, ഈ വ്യ വെക്കേഷൻ ടൈമിലൊക്കെ, അപ്പോ മക്കള് വൈകി വൈകി എണി ഇപ്പ ആറ് മണിക്കൊക്കെ പോണം, ഇപ്പൊ ആറര മുതൽ ഏഴര വരെയാണ് പിന്നെ വന്ന് കുറച്ചു സമയ- ഉണ്ടാവുള്ളൂ
അതെ ഇപ്പടി ഇപ്പൊ ആറര ആറ് മണിക്ക് പോകും മക്കള്. പിന്നെ ഞാൻ എന്റെ കൂട്ടി ചെറുതായത് കൊണ്ട് ഞാൻ ആറരക്കെ പോത്തോളു ടീച്ചറ് പറയും. ആറരക്ക് എണീപ്പിച്ചു വിട്ടാ മതിന്ന് പറയും ഓടെ ടീച്ചർ ആറരക്കെ കയറുള്ളൂ വലിയ വലിയ അധ്യാപകന്റെ അവിടെ വന്നിട്ട് ആ, മക്കള് ആറ് മണിക്ക് പോവും.
ഉം, ഉം ആ അവിടെ ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ്ആറര ഏഴ് മണിയൊക്കെ ആ, ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പ ആറരക്കെ ആണ്. വലിയ കുട്ടികൾക്കൊക്കെ ആറ് മണി ടു ഏഴ് മണിവരെ
വലിയ കുട്ടികള്, വലിയ കുട്ടികള് സമയത്തിന് പോയില്ലങ്കി ഉസ്താദ് അടിക്കു
ആ, അതെ പിന്നല്ലാതെ നിസ്കാരം നിർബദ്ധാണ്. ആൺകുട്ടികളൊക്കെ വച്ചാ സുബഹിക്ക് പള്ളിക്ക് വരണം പറയണ്ടത്രേ, കുറച്ച് പിള്ളരൊക്കെ പോണണ്ട് അവനെയക്കെ ഇങ്ങനെ ആനുവൽഡേ ഒക്കെ വരുമ്പോ അപ്രിസിയേഷൻ, സർട്ടിഫിക്കറ്റ്സും മെഡലും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് സൈക്കിള് സ്കൂൾ മാദ്രസയില് സുബൈ പോയ കുട്ടക്ക് ആ
ഞാനൊക്കെ ചെറുപ്പത്തി എന്റെ ചെറുപ്പത്തി ഞാന് ഇഷാ നിസ്കാരം ഇല്ലാതെ ബാക്കി എല്ലാ മദ്രസെ നിസ്കരിച്ചു സുബ്ഹി തൊട്ട് തുടങ്ങും സ്കൂൾ ലീവ് ഉള്ള ദിവസം കേട്ടോ സ്കൂൾ ലീവ് ഇല്ലെങ്കിലും നമുക്ക് ളുഹർ ളുഹർ മാത്രാണ് കളാആവുള്ളു വാക്കി ക്യൊക്കെ നമ്മള് മദർസീ പോയ്ട്ട് സ്കരിക്ക
അതെ ഞങ്ങള് പഠിക്ക്ണോട്ത്ത് മദ്രസ ണ്ടാര്ന്നു പണ്ട് സ്കൂള്ള്ള സമയാണെങ്കി ശനി ഞായറും രാവിലെ ഒരു ഏഴു മണിക്ക് അവ്ടെത്തൂട്ടോ നമ്മൾ ആറ് മണിക്കൊക്കെ പോയാല് മെല്ലെക്കെ എത്തുമ്പൊ ഒരേഴ് മണിയാവും വീട്ട്ന്ന് ആറര കൊക്കെറങ്ങും കൊറ്ച്ച് നടക്കാന്ണ്ടേ അപ്പൊ രാവിലെ പോയ്ട്ട് പിന്നെ ഒരു ഒമ്പത് മണിക്ക് വരും പിന്നെ പത്ത് മണിക്ക് പത്ത് മ ആ പത്ത് മണി മുതൽ ളുഹ്റിന്റെ സമയം വരെ പിന്നെ വ വീട്ട്ക്ക് വന്ന് ഭക്ഷണം കഴ് ച്ച്ട്ട് പോയ്ട്ട് പിന്നെ അസറിന്റെ സമയം വരെ അങ്ങനെര്ന്നു
അപ്പൊ അപ്പഴൊക്കെ ഫുൾ ടൈമ്ണ്ട് ഇപ് പ്പെന്താ മക്കക്ക് രാവിലൊര് ഒര് മണിക്കൂറ് വൈകുന്നേരം ഒരു മണിക്കൂറ് അത്രേ ഒള്ളൂ.
അതെ പിന്നെ പണ്ട് നോമ്പിന്റെ സമയത്ത് മദ്രസ വെക്ക് ക്കും അപ്പഴാ കൊറെ ഹ ത്തൊക്കെ ങ്ങന ഓതിത്തീർക്കും അ മൂന്നെണ്ണൊക്കെ ഓതിത്തീർത്ത കാലൊക്കെ ണ്ട് ട്ടോ ഇപ്പൊന്ന് തീരാ വഴി ഇല്ല
ആ ഇപ്പയ്ന് മക്കക്ക് മദ്രസ ലീവല്ലേ നോമ്പിന്
അതെ അല്ല പക്ഷേ ഒന്നൂക്കി വേണംന്ന്ള്ള അരസണ്ല്ലേ ഫുഡും കാര്യങ്ങളും നമ്മള് അങ്ങനെയില്ല സ്കൂള് സ്കൂളിക്കും പോവാ മദ്രസീല് കുട്ട്യോള് ഹത്തോതാനൊക്കായ്റ്റെങ്കിലും
അതെ അതെ ശരിയാണ് പക്ഷെ ഉസ്താക്കന്മാർക്ക് അപ്പഴല്ലെ ഒര് റസ്റ്റ് വര്ന്നത്
അതും ശരിയാണ് അവിടെന്താ ഉസ്താക്കന്മാർക്ക് ചെലവൊക്കെണ്ടോ ഈ ഭാഗത്ത് അങ്ങന് ത്തെ പതിവൊക്കെ ണ്ട് താ ചോയ്ച്ചേ
ഇല്ല ഞങ്ങടെ വടെ ഇല്ല ഇതുവരെ വന്നിട്ടില്ല ഇനി എപ്പഴാന്നറിയില്ല
ആണോ ഇവടെണ്ട് മാസം അങ്ങനെ ഓരോരോ വീടുകളായ്ട്ട് റൊട്ടേഷനായ്ട്ട് വരും
അ ആ
മ് നാളെ കയ്ഞ്ഞാ നാളെ കൈഞ്ഞാ മറ്റന്നാളേണ് ഞങ്ങക്ക് വര്ന്നത്
എന്താ കൊടുക്കാ അപ്പൊ ഫുഡ്
ഫുഡ് രാവിലെ അത് ഓരോരോ നമ്മടെ അവസ്ഥകളൻസര്ച്ച്ട്ടുണ്ട് എന്നാലും മാസത്തിലൊര്ക്കെ കൊട്ക്ക്മ്പൊ നല്ല രീതീല് കൊട്ക്കണ്ടേച്ച്ട്ട് നാഷ്ട ചായ ചെല്പ ചപ്പാത്തി ണ്ടാക്കും ചെല്പ് പത്തിരി ണ്ടാക്കും എന്താച്ചാ രാത്രിക്കധികും ചപ്പാത്തിണ്ടാക്ക് രാവിലേക്ക് പത്തിരി ണ്ടാക്ക്
അപ്പൊ കറി
കറി എറച്ചി എറച്ചിയെടുക്കും
അപ്പൊ ഇതിപ്പൊ എല്ലാ വീട്ടാരും തേപോലെ സ്പെഷ്യലായ്ട്ടല്ലെ കൊടുക്കൊള്ളപ്പൊ
അ അത അത് പറയ്ന്ന്ണ്ടാന്നു ഇന്നാള് മോൻ കൊണ്ടോയപ്പഴേ കൊണ്ടോയ് കൊട്ത്തപ്പോ സ്താദ് ന്ത് പറേണ്ടായ്ന്നു മോനെ പ ഉചേ രാവിലെ കൊണ്ടോയ് കൊട്ത്തു പത്തിരിയും ചിക്കൻ കറിയും അപ്പൊ ഉസ്താദ് പറയ്ണ പരിപ്പ്ചാറും വല്ല പച്ചക്കറിം കൊണ്ടന്ന എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പൊ നിക്ക് പറ്റുന്നില്ല ഫുഡ് ന്നൊക്കെ പറ്ഞ്ഞ്ട്ട് പറയ്ന്ന്ണ്ടാര്ന്നു ആ അപ്പൊ ഞാന് പരിപ്പ്ച്ചാറ് വെച്ച്ട്ട് എന്തായാലും മുട്ടയോ കുറച്ച് രണ്ട ഉപ്പേരിയൊക്കെ ണ്ടാക്കാന്ന് വിചാരിച്ച്ക്ണു
ആ അത് ശരി പ്പൊ നമ്മളിപ്പൊ മാസത്തിലൊരിക്കല് നമ്മടെ വീട്ടിക്ക് ചെലവ് വരുന്നുള്ളൂ പക്ഷേ വേണ്ടി നമ്മള് നന്നായി ഉണ്ടാകൊട്ക്കും അതേ തന്നെ എല്ലാവരും ചെയ്യും അവർക്കാണെങ്കില് നോൺ വെജ് തിന്ന് മട്ത്തിട്ട്ണ്ടാവും
അതെ ചായക്ക് എണ്ണക്കടൊന്നും വേണ്ട ചായ മാത്രം തന്നു വിട്ടാ മതി ന്ന പറഞ്ഞിക്ക്ണ്
അ ആ ങ്ങനെല്ലേ ഇല്ലഓ രാവിലെ നേരത്തെ ഇണിക്കുന്നതല്ലേ
ഉം ഉം ഉ
അതല്ലേ എന്നോള്ളു അതല്ല അപ്പൊ ഇവിടെ ഉസ്താദ് പഠിപ്പിക്കണൊക്കെ ഇണ്ടോ
ആഹ കൊഴപ്പില്ല ഇതിന് മുന്നുള്ള ആള് അത്ര പോരായിരുന്നു ഇപ്രാവശ്യം വന്ന ആള് നല്ല ഇപ്പം സലാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഴ്ചക്ക് ആഴ്ചക്കും വെക്കാറ ഫസ്റ്റതെ ഉസ്താദ് വന്നിട്ട് മാസത്തില ഉണ്ടായിരുന്നുള്ളു ഇതിപ്പോ ആഴ്ചക്ക ആഴ് ചച്ചക്ക് വെക്കാറുണ്ട് കേട്ടോ
ആ ആ പുകാറുണ്ടോ
ഉം അത്യാവശ്യം പോകാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോകാറുണ്ട് ഉം മക്കളും എല്ലാരും പാവിടെ പോകവും ചീരനൊക്കെ ഉണ്ടാക്കി കൊണ്ടോണ്ട വരും ഇടക്ക എങ്ങനെ
ആ എല്ലാപ്പഴും ഉണ്ടാക്കോ എല്ലാ ആഴ്ച്ചയും
ഇല്ല ഇല്ല ചില സമയത്ത് പഴമോ അല്ലെങ്കിൽ മിഠായോ ആങ്ങും പറ്റുന്ന സമയത്ത് ആ മാ ഒരിക്ക ഉണ്ടാക്കും അത്രേന
ഇവിടെ ഇപ്പ സോലാർത്തം കാര്യങ്ങളൾ അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പ ആനുവൽഡേ വരും കൂട്ട മദ്രസയിൽ അതി ഞങ്ങള് പോകുള്ല്ലാ അ ഞങ്ങളൊന്നും പോകൊന്നുല്ല
ഉം ആ അവിടെ അടുത്താണ് ഒരു കൊറച്ച് ഒന്ന്നടക്കണ്ടതല്ലോ വല്യ ദൂരല്ല
ആഹ് ആ് അവിടെ അടുത്തൊക്കെ തന്നെ വാങ്ങോടുക്കുന്നതൊക്കെ കേക്കൊ ആ
വലിയ ദൂരംൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ നമ്മള അടുത്തുള്ളവരെ പോയില്ലെങ്കി അ ശെരിയല്ലല്ലോ
ആഹ അത് ശരിയാ
ആഹ ഇവിടെ കൊഴപ്പൊന്നുല്ല്യ ഉസ്ഥ പിന്നെ ക്ലാസ്സുകളൊക്കെ ണ്ട് ഉമ്മമാർക്ക് ആ മാ പകല് വന്നിട്ട് കുറാം ക്ലാസൊക്കെ ണ്ട് നമ്മള് കൊറെേ കാര്യങ്ങളൊക്കെ മറന്നില്ല തജ്വീതോടുകൂടി ഓദണ കാര്യങ്ങളൊക്കെ
അതൊക്കെ ഞാന് പഠിക്കണ സമയത്ത് ഞങ്ങളുടെ ഉസ്താത അങ്ങനെയായിരുന്നു ട്ടോ ഞങ്ങ ഇതേപോലെ വീട്ടിലൊക്കെ വന്ന് അമ്മമാരി പ്രസംഗിച്ച എല്ലാം ചെയ്തു അതേപോലെ തജ്വിിദ് ക്ലാസ് എല്ലാം ഞങ്ങളടെ സമയത്ത് ഇണ്ടായിരുന്നു
ഉം ഇതിപ്പോ ഇവിടെ തുടങ്ങിട്ടേ ഉള്ളൂ കുറച്ച് സൈന ആയിട്ടുള്ളൂ
ആഹ ആഹ
അതുകൊണ്ട് സോലാത്തിന് എന്തായാലും നമ്മള് നിർബന്ധമായിട്ട് പോണം അല്ലെങ്കിൽ ആള് കണ്ടുപിടികുസ്താദ് അല്ലെ
പിന്നെ മക്കള് അവരുടെ ഉമ്മമാരു മാത്രം വന്നില്ലല്ലോ അപ്പോ അവർക്കായിട്ട് എന്തായാലും പോകൻ പ പറ്റ്ണ സാഹചര്യങ്ങളിലൊക്കെ പോകാറുണ്ട്
പിന്നെ ഉസ്താക്കന്മാരിപ്പോഒരു ട്രിക്ക് വെച്ചിട്ടുണ്ടല്ലോ മക്കള് മക്കളുടെ അടുത്ത് അഞ്ചു നേരം നിസ്കീരിക്കാനും അതിന് ഉമ്മമാരുന്റെ ടുന്ന് ഒപ്പ് വാങ്ങീട്ട് വര്യാ
എങ്ങനെ അതെ ഇപ്പോഅതെ ഒരു കാർഡ് കൊടുത്തിട്ട് ണ്ടല്ലോ അവിടൊക്കെ തന്നിട്ടുണ്ടോ
ആ നിസ്കാരത്തിന് വേണ്ടി ഒരു ബുക്കാണ് ആ ബുക്കില് വന്നിട്ട് അഞ്ചു നേരത്തേക്ക് ഉള്ളത്ണ്ടാ അതില് നമ്മള് ഇര് നിസ്കരിച്ച ആര് മാത്രം ടിക്കറ്റ് വെക്ക എന്തായാലും നമ്മൾ അതിൽനുണ പററിയില്ലല്ലോ
ആഹ് പടച്ചവന്റെ മുമ്പില് നമ്മളെന്താ എന്തൽ നൊണ പറഞ്ഞാലും അതില് പറയില്ലല്ലോ
ആ അട്ട് അങ്ങനെ ചെയ്യും പിന്നെ ഉമ്മമാര് നിസ്കരിക്കുന്നുണ്ടോന്ന് ചോദിക്കും അത്രേ മക്കളടുത്ത്
അല്ല ഒന്ന്ു നോക്കിയാ നല്ലതാണല്ലേ നമ്മള് നമുക്ക് ചിലപ്പോ തോന്നും തോന്നും ചില സമയങ്ങളൊക്കെ അത് ഒഴിവാക്കാറുണ്ടല്ലോ ഒരു മടിവേരലൊക്കെ ഉണ്ട് അപ്പ ആരെങ്കിലുമൊക്കെ നമ്മള് നോക്ക അങ്ങനെണ്ട് മദർസി പഠിക്ക്പോ നമ്മൾ ഉസ്താ ന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മള് പഴകിയതല്ലേ നമ്മുടെ ലൈഫിലോട്ട് അത് അല്ലാത നമ്മള ഇഷ്ട്ട പെട്ട് തൊ തുടങ്ങിയതല്ലല്ലോ
അല്ലല്ല അത് ശെരിയാ
ഉം പിന്നീട് പിന്നീട് അങ്ങനെയൊക്കെയ ഉം ശരിക്കും പറഞ്ഞാ അങ്ങനെയല്ല നമ്മള് ചെയ്യേണ്ടത്ല്ലേ
ആ അമ്മ അറിഞ്ഞ് പെരുമാറണം
ഉം ഉം ഉം എന്നട്ട എന്താ മോള് കൊഴപ്പില്ലേ മദ്രസയിലൊക്കെ
ആഹ് അവള് കൊഴപ്പന്നില്ല മോൻ പോണുന്നില്ല പൊന്നു മാത്രം പോന്നള്ളൂ
ആണോ മോനെ ചേർത്തിട്ടില്ല.
ഇല്ല അവൻ ചെർതല്ലേ.
ആണോ അപ്പൊ അവന എന്താ ചെയ്യുന്നപ്പ എന്താ പ്രീ കെ ജി അങ്ങനെ
അംഗൻവാടിക്ക് പോകുന്നുണ്ട്.
ആണോ ഇത് പോ കരയാതൊക്കെ ഇരിക്കുന്നുണ്ടോ?
ഒരാഴ്ച കരഞ്നല്ല കരച്ചിലായിരുന്നു. രണ്ടേ മുക്കാ വയ അപ്പൊ കൊണ്ടാക്കി ഒരേ കരച്ചിലായിരുന്നു.
അപ്പന്തെ മൂന്ന് വയസ്സായിട്ട് പോയാ പോരെ എന്തെ ഇപ്പ ഇത്ര നേർത്ത കൊണ്ടാക്കി.
ഞാനൊരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതില് ഞാന ഇനിപ്പോ വേറെന്തെങ്കിലും പുറത്തെ എവിണെങ്കും ജോലി നോക്കണം. എന്നൊക്കെ അങ്ങനെ കൊണ്ടാക്കിയ
ഉ ഉം അടുത്തന്നെയാണോ അംഗലവാടി
ആഹ ഇവിടെ അടുത്താണ്. അതുകൊണ്ട് കൊണ്ടാക്കിയതാ
ന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടോ. അതോ?
ഉം കുട്ടി കുട്ടികളൊക്കെ ഇണ്ട് പോ നല്ല സന്തോഷ ഇരിക്കുന്നല്ലെങ്കിൽ ഞാൻ പോയികഴിഞ്ഞാൽ അപ്പൊ കരയുല്ലേ
ഉം കാണുമ്പോള്ള ഒരു കരച്ചില് ഉണ്ടാവുംലലൊ മക്കക്ക്.
അതെെ ന ശരി.
എന്തേലൊക്കെ പറഞ്ഞു കൊടുക്കണ്ടോ എന്താണ് അവിട
അവിടെ പ്രത്യേകിച് ഇപ്പോ ഒന്നും പറയുന്നില്ലേ എന്താന്ന് അറിയില്ല
ആഹ
ഉം നമ്മുടെ നാടുത്തെ പോലൊ ഒന്നുമല്ല. അവിടെ വെറും ചോറ് എന്തെങ്കിലും താളിച്ചു കൊടുക്ക ന അത്രേ ഉള്ളൂ. അപ്പൊ മുരു മുക്തി എന്താണ്
ഓരോരോ സ്ഥലങ്ങളും ഓരോരോ പോലെയാണ്.
അതെ പിന്നെ മുട്ട ഉണ്ടാവും ആഴ്ചൽ മൂന്നു ദിവസം മുട്ട കൊടുക്കും പറയണക്ക അത്രന്നെ
ഉം അല്ല മോന്റെോട് ചോദിക്കാറുണ്ടോ? മോൻ എന്താ കഴിച്ചികിന് എന്തല്ലോ?
ചോദിച്ചാ പറ ഉമ്മ കണ്ടില്ലല്ലോ? പിന്നെന്താന്ന് പറയും പിന്നെ ഞാൻ ചോദിക്കില്ല. ശരി എന്നാ വേറെന്നുമല്ല ശരിട്ടോ. ഉം